ഹലോ ആ കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ
ആഹ് ഉണ്ട് ഉണ്ട് കേക്കുന്നുണ്ട് ട്ടോ
ആഹ് എ സുഖം തന്നെ എന്താ നിങ്ങളെ വിശേഷം?
ഹലോ
ഹലോ കേൾക്കുന്നില്ലേ?
ആഹ് ആഹ് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ ആഹ് കേക്കുന്നില്ലേ നല്ല വിശേഷം അങ്ങനെ പോവുന്നു ആഹ് ആഹ് എന്ത എന്താ പണി ചായ കുടി കഴിഞ്ഞോ?
ആഹ് ചായ കുടി കഴിഞ്ഞു നിങ്ങളെ ചായ കുടി കഴിഞ്ഞോ?
ഞാന് ചായൊന്നും ഉണ്ടാക്കിട്ടില്ല ഞാനിവിടിങ്ങനെ കിടക്കായിരുന്നു
ഞമ്മള ചായകുടിയൊക്കെ കഴിഞ്ഞു ആ നിങ്ങള് ഈവനിംഗില് ചായ കുടിക്ക് ക്കാറില്ലേ
കുടിക്കാറുണ്ട് പക്ഷേ ചായ ഞ ചായ ഞാൻപ്പ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കടികൾ എന്തേലൊക്കെ കടികൾ മാത്രമായിട്ട് കഴിക്കാറാണ്
ആ
അതിയിപ്പോ മക്കളെക്കായാലും ചായ വേണമെന്നു. ഇല്ലാലോ എന്തെങ്കിലും ബേക്കറി ഐറ്റംസോ. അങ്ങനെ എന്തേലൊക്കെ. അത് കേടാണ എന്നാലും അവർക്ക് അത്. ഇതാണേൽ ഒന്നൂടെ. വേണ്ടി വരുക.
ഇപ്പത്തെ നമ്മടെ മക്കളെക്കെ അവസ്ഥ ആതാണല്ലോ, ജങ്ക് ഫുഡ്സ് ആണ് കാര്യമായിട്ട് അവർക്ക് വേണ്ടത്.
ആഹ് നിങ്ങൾക്ക് എത്ര മക്കളാ.
മൂന്നാള്
അത് ശരി എന്താ സുഖം സുഖമായിട്ട് പോകുന്നു ഇപ്പൊ ചെറിയ മോളും. ഉറങ്ങീട്ടുള്ളൂ ഉച്ചക്ക് ഉറങ്ങാത്തോണ്ടേ ഇപ്പൊ ഉറങ്ങിയതാ. ഉം പഠിക്കാനോ മക്കളൊക്കെ.
ആഹ് പഠിക്കാ തന്നെയാണ്.
അത് ശരി
നിങ്ങൾക്ക് എത്ര മക്കളാ.
എനിക്ക് രണ്ടാള്.
ആ എത്രയിലാ പഠിക്കണ്
വല്യ ആളിപ്പോ ഇനി സ്കൂൾല് നാലിലോട്ടാണ് മറ്റേത് ചെറിയ മോള് ഇപ്പൊ ഇനി അംഗനവാടി ചേർക്കണം മൂന്നര ആവുന്നേയുള്ളു നിങ്ങ നിങ്ങടെ മക്കളോ?
ക്കാണിന്നി ഹൈസ് കൂളാണിനി എട്ടിലേക്ക് ഏഹ് രണ്ടാമത്തത് മോ മോളാണ് അവളിനി അഞ്ചിക്കാണ്
അത് ശരി
ഉം മൂന്നാമത്തത് ചെറിയാള് ഒന്നിലേക്ക്
ആഹ് അ അ അത് ശരി പിന്നെ എന്താ എങ്ങനെ ഇണ്ടായിനു ഈ വെക്കേഷനൊക്കെ
കൊഴപ്പല്ല ആ അങ്ങനെ പോകുന്നു ഫുള്ള് ഫോണുമ്മ തന്നെയാണ് എന്താ പറയാ നമുക്ക് വിട്ട് ആഹ് ഇപ്പോ വലിയ മോനാണ് കാര്യായിട്ട് ഫോണുമ്മേ വലിയതും ചെറുതും രണ്ട് മക്കളാ പിന്നെ ചെറിയ കുട്ടി ക്കായിട്ടില്ല
ആഹ് അതെന്താ ഒന്നാ ഈ സ്കൂളില് ഒയിവായാൽ തന്നെ അവർ
അതെ അതെ ആ ഇല്ല ഇണ്ട് ഇപ്പത്തെ മക്കളയ്ന് കാര്യമായിട്ട് കളിയില്ലല്ലോ റക്കമേ പിന്നെ അവർ ഫോൺ ഫുൾ ടൈം ഫോണുമ്മയാ
ഫോൺ അതെ അരായിട്ട് പോണം ഞാന് പിന്നെ അധികം കൊടുക്കാറില്ല അതെ എന്റെ അടുത്ത് ചോദിക്കും ഞാന് ആ മാക്സിമം കൊടുക്കാതിരിക്ക ട്ടും പിന്നെ ഏപ്പഴ്
ആ വല്ല്യായാൾക്ക് സ്വന്തായിട്ടൊരു ഫോണ് ഉണ്ട് എൻ്റെ ഞാ ഇപ്പോ ഫോണന്ന അപ്പ് ഗ്രേഡ് ചെയ്തപ്പോ ആഫ് ഫോണ് അവനിക്ക് കൊടുത്തു
ശരി
അധികം അധികം വല്ല്യയ യൂസ് ചെയ്യുന്നൊന്നും പറ്റൂല ഉം അതിക്ക് ഞാൻ നെറ്റൊന്നും കയറ്റി കൊടുക്കാറില്ല സിം ഒന്നും ഇല്ല അയില് ഐക്ക് എൻ്റേന്ന് ഹോസ് പോർട്ട് വലിച്ചിട്ട് അങ്ങനെ ആ കാണാം വൈഫൈയും വെ ക്കണ് ഇല്ല കാക്കു കൊറ പറഞ്ഞതാണ് വൈഫൈ വെ കാവക്കാണ് വാ അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടാ അതുംകൂടി വെ ച്ച പിന്നെ അയ്മമ്മന്ന് നീ ണ്ടവൂല്ല ഫുഡ്ക്കാനും കൂടി നീക്കൂലക്കനെ ഇര അവസ്ഥ
അതെ അതെ ഇപ്പൊ എന്റെ ബ്രദറൊക്കെ അങ്ങനെ തന്നെയാണ് അവര് ആളിപ്പോൾ പ്ലസ് ടു ആണ് കേട്ടോ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തു പക്ഷെ അവർക്ക് ഫോണ് കിട്ടിയ പിന്നെ ഫുഡും വേണ്ട അങ്ങനെ അതു മേല് എന്താ ഗെയിമൊഒക്കെ കളിച്ചിട്ടായാലും എങ്ങനെങ്കിലും ഓക്കെ ടൈം സ്പെൻഡ് ചെയ്യുമല്ലോ
ആ എന്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട് അവള് ഇനി പ്ലസ്ടുലേക്കാണ് പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വന്നിട്ട് ഇല്ല എന്താവ്ന്നാവോ അങ്ങനെ ഓൾക്ക്പ്പോ പെരും ടെൻഷന ആ ഓള് അത്യാവശ്യം പഠിക്കണ ആളാ സയൻസ് ആണ് വിഷയം
ആ ആ ടെൻഷന ആയിരി ത്ത്ലെ റിസൾട്ട് വ കുട്ടികളും എല്ലാ കുട്ടികൾക്കു അങ്ങനെ തന്നെയാണല്ലോ ഇനിയിപ്പ എത്ര പഠിക്കുന്ന മക്കളാണെങ്കിലേ അവർക്ക് ആ ടെൻഷൻ ഇപ്പൊ കാരണം മാർക്ക് കണ്ടാ തന്നെല്ലേ അറിയുള്ളൂ എത്ര ണ്ട്ന്നുള്ളത്
പ്ലസ് വൺന്റെ റിസൾട്ട് കുറച്ച് വൈ ഗീട്ടാണ് പത്ത് ജൂൺ പത്തിനൊക്കെയാണ്
അഹ് ശരി
ഇപ്പൊ പത്തിന്റെ റിസൾട്ടന്നെ വന്നല്ലോ ആകെ ടഫ് ആക്കിയൊരവസ്ഥയില് മക്കളെയൊന്നും പറയാ തന്നെ പറ്റൂല നമുക്ക് ഓ അഹ്പ്പോ ബുക്ക് ഫുള്ള് പഠിച്ച് പോകേണ്ട ഒരവസ്ഥയായിരുന്നു.
അതെ നമ്മളിപ്പോ ഒരു ഒരു വാർത്തയും കണ്ടിട്ടുണ്ടായിരുന്നില്ല എസ് എൽസി റിസൾട്ട് അറിഞ്ഞേന് ശേഷം ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഞാ ആ ഞാൻ വി ഹ ആഹ് അതെ അതെ പക്ഷെ ഇപ്പോഴും മക്കൾക്ക് അതങ്ങട്ട് ആക്സെപ് യ്യാൻ കഴിയുന്നില്ല ല്ലേ പിന്നെ ഒന്നാമത് വീ അങ്ങനെല്ലാ വീട്ടുകാരെന്തെ പറയന്നൊക്കെ ടെഷൻ ആയി ട്ടോ പിന്നെയീ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും കുറച്ചൊന്ന് മാർക്ക് കുറഞ്ഞാലും
അവര് അത് കഷ്ടി ഈ വർഷത്തെ എസ് എസ് എൽ സിന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് കിട് ട്ടിയതാണ് കാരണം ഏ ഒരു നല്ലോം പഠിച്ച കുട്ടികൾക്ക് മാത് ത്രാണ് കിട്ടിക്കണേ
അത് പറയുന്നുണ്ട് എല്ലാവാരും പറയുന്നു നല്ല ടഫ് ആായിരുന്നുന്ന് പക്ഷെ ഇതിന് മുന്നേ മുന്നത്തെ വർഷങ്ങളിലൊക്കെ കുറെ കുട്ടികൾക്കായിട്ട് കിട്ടറുണ്ടായിരു
ആ കിട്ടാറിണ്ട് അത് ന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്കോ ഞ്ഞമ്മള്പഠിക്കൂലാന്ന് കരുതിയ കുട്ടികൾക്കൊക്കെ കി ട്ടീരുന്നു അധികം പഠിക്കണോന്നു ഇല്ല അവർ ക്ക് ഫുള്ളേപ്ലസ്സ് ഇണ്ടായിരുന്നു അങ്ങനത്തൊരു കാലേയിരുന്നു കെഴിഞ്ഞ വർഷന്നൊക്കെ പറഞ്ഞാ കെഴിഞ്ഞ വർഷത്തേ അതെ അതെ അതെ ഈ വർഷം മുതലാണ് ഇങ്ങനെ ആയത് സിലബസും മാറി ഏ ഇരുപത്തഞ്ച് ശത ശതമാനം കടുപ്പം കൂട്ടും ചെയ്തു
ആ ആ അതെ
ഒരുപാട് പ്രശ്നം നങ്ങളുണ്ടായി ഇതിനോട് യോജി- ഊണ് കഴിച്ചാ എന്താ പറയാ കാരണം ഇത് അർഹതപ്പെട്ട കുട്ടികൾക്കാണ് കിട്ടുന്നത്
ക്കൾക്കും തന്നെ അതൊരു സ്ട്രെസ്സ് അല്ലേയോ ഒരു വിധത്തിൽ ആലോചിക്കുമ്പോൾ മക്കള് ആ-
അതെ അതെ അതെ അതെ ഒരുപാട് പഠി പഠിച്ചിട്ട് ബുക്ക് ഫുള്ള് പഠിച്ചു പോണ്ടൊരു അവസ്ഥയായിരുന്നു ഈ വർഷം ടീച്ചേഴ്സൊക്കെ പറയുന്നുണ്ട് ആ ടീച്ചേഴ്സിനിനെന്നെ എടുത്ത് കൊടുക്കാം ആ- ഓ ടീച്ചേഴ്സ്ക്കെന്നെ എടുത്ത കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ പീരിയഡ് ത്രോ ഈ സിലബസ് ഒരു ആകെ- ഫുള്ള് ബുക്ക് ഫുള്ള് പഠിച്ച് പോണ്ടൊരു അവസ്ഥാന്ന് വേണമെങ്കിൽ പറയാം
ഉം ഉം ആ എങ്ങനെ- ണ്ട് ഒന്നങ്ങനെണ്ട് അർഹതപ്പെട്ടവർക്ക്- കിട്ടുള്ളൂ- ഒക്കെയാണ് പക്ഷെ എന്നാലും- ആ അത്ര ടഫ് ആയിട്ട് വരുമ്പോ മക്കളെ- അല്ലേ എല്ലാവർക്കും പഠിക്കാൻ ഒരേപോലെല്ല കഴിവുണ്ടാവില്ലല്ലോ
പിന്നെ ഈ സ്ക്രൈബ് ഉണ്ടല്ലോ അത് ഏ- ഈ പഠിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടികൾക്ക് മാത്രം കൊടുത്താൽ മതി എന്നാണ്- അങ്ങനത്തെ ഒരു നിയമം വേണം- ഈ പഠിക്കാത്ത ഈ- ഒരു കുഴപ്പോല്ലാത്ത കുട്ടി
ആ അവർക്കും കൂടെ സ്ക്രൈബ് എഴുതിയാല് ഇണ്ടല്ലല്ലേ
ആ അങ്ങനത്തൊര് ഇത്ണ്ട്
ആ പക്ഷേ ഈ എന്താ ഇങ്ങനെണ്ടല്ലോ ഒട്ടുവയ്യാത്ത മക്കൾ ഉണ്ടാവല്ലോ ഇപ്പോ മാനസികപരായി അങ്ങനെയൊക്കെയള്ള കുട്ടികൾക്കാണല്ലോ സ്ക്രൈബ് എഴുതുന്നതുകൊണ്ടുള്ളൊരു കാര്യം
ത് ഒരു കുഴപ്പില്ലാത്ത കുട്ടി കുട്ടികൾക്ക് ഈ സ്ക്രൈബ് കൊടുക്കണത് അത്രക്ക് വലിയ നല്ലതല്ല അവര് പഠിക്കാതെ നിക്കാണ്
അവർക്ക് പിന്നൊരു തോന്നല് വരൂല്ലേ ഇങ്ങനെ സ്ക്രൈബ് എഴുതിയിട്ട് വിജയിക്കാന്നുള്ള ആ ഒരു ചിന്താഗതി കൂടെ വരാണല്ലോ
അപ്പൊ അവര് തീരെ പഠിക്കൂല അങ്ങനത്തൊരിതാണ് ഉം ക്വ പ്പല്ല എന്താ പറയാ അങ്ങനേണ് കെയ്ന്ന വർഷത്തിന്റെ പകുതിയാണ് ഈ വർഷം ഫുള്ളേപ്ലെസ് എന്ത്
അതെ അത് ഞാൻ കേട്ടിട്ട്ണ്ടാരുന്നു അല്ല സ് സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോന്ന് ചോയിക്കാരുന്നു
എല്ലാതും വാങ്ങി പെരുന്നാൾ ഷോപ്പിംഗ് ആഹ് അത് ഒക്ക കഴിഞ് ആക്ക നമ്മള് ഫസ്റ്റ് തന്നെ ചെയ്ത്ക്കാറാ ഈ ലാസ്റ്റിക് തെരക്ക് പിടിച്ച സമയ ഞങ്ങളിൽ പോയി എടുക്കാറില്ല അപ്പ നമുക്കത് ബുദ്ധിമുട്ടാണ്
ട്ടാണ് പക്ഷെ ഞാനെക്കെന്ന് പറഞ്ഞാല് ലാസ്റ്റ് എത്തും പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റിലാണ് പോവാറ്ള്ളത് നല്ല തെരക്കുവാരിക്കും നമ്മള് വിചാരിച്ച സായ്നം കിട്ടൂല്യ ഉം ഉം
ക്ക് പോവും
ഞാൻ ഇപ്രാവശ്യം മാത്രയിട്ടാണ് എനിക്കെന്ന നേരത്തെ എടുത്ത് വെച്ചു മക്കക്കൊന്നും ഇത്വരെ എടുത്തിട്ടുംല്ല ട്ടോ ഇനിപ്പോ സ്കൂൾ ഷോപ്പിങ്ങും ഒക്കെ ഒരുമിച്ച് അതെ ഇനിപ്പം ഞാനിപ്പം എന്റെ വീട്ടിലാണ് അപ്പനി നാള പോകുമ്പോ അങ്ങനെ എടുക്കാന്ന് വിചാരിക്ക്ണ്ട്
ആഹ് ഞമ്മടെ മക്കൾക്കും എല്ലാർക്കും ഉടുത്തു
ആഹ് ആഹ് അത് ശരി
സ്കൂൾ ഷോപ്പിങ്ങും- ആഹ് പെരുന്നാൾ ഷോപ്പിങ്ങൊക്കെ ഒപ്പം തന്നെ കഴിച്ചത്- അയ്ന് രണ്ടിലുംമ്പാട നടക്കണ്ടല്ലോ പിന്നെ മോള ച്ച് സ്കൂളില് ചേർത്ത് ത്തണ്ടായിരുന്നു അതും ചേർത്തി ആം
അശെരി എവിടെ അവിടെ അടുത്തന്നാണോ സ്കൂളൊക്കെ വരുന്നത്
ആഹ് കൊറച്ചൊക്കടുത്താണ് ഒരു ഒന്നര രണ്ട് കിലോം ഡിസ്റ്റൻസ്
അതെ ആഹ് ആഹ് എല്ലാവരും ഒരു സ്കൂള്ലാണോ അതോ
അല്ല അല്ല ഇപ്പൊ മോള് ഏഹ് മോ മോൻ്റെ സ്കൂൾക്കാക്കിട്ട്ണ്ട് ഈ വർഷം മുതൽ ഇതിന് മുൻപേ എൽ പി സ്കൂളിലായിരുന്നു
ആ ആ ആ നമുക്ക് ഇവിടെ വരുന്നത് ആ ഹൈസ്കൂൾ വരെ വരുന്നുണ്ട് ഒന്ന് മുതൽ ടെൺ
ആ ഇവിടെ അങ്ങനെ അല്ല ഇവിടെ ആ അടുത്തന്നെ രണ്ട് സ്കൂളും അടുത്തടുത്തയിട്ടാണ് ഒന്നുമുതൽ നാല് എൽകെജി മുതൽ നാല് വരെ ഒരു സ്കൂൾ എൽ പി സ്കൂൾ ആയി ആ അതങ്ങനെയും പിന്നെ അഞ്ച്മുതൽ പ്ലസ്ടു വരെ വേറെ സ്കൂളും സ്കൂള് അങ്ങനെയാണ്
ആഹ് ശരി ആഹ് അപ്പൊ ഹയർ സെക്കൻഡറിയും അവിടെ തന്നെയാണ് എല്ലാടുത്തടുത്താണല്ലേ ആഹ് ശരി
പിന്നേന്ന് പറഞ്ഞാ ഈ പത്താം ക്ലാസ് ഏഴുതിയ കുട്ടികൾക്കു ഫുള്ളേപ്ലസ് കിട്ടിയിട്ടും കാര്യല്ലാത്തൊരവസ്ഥയാണിന്ന് ഈ സീറ്റ് കിട്ടാന് കുറച്ച് ബുദ്ധിമുട്ടായി ഇപ്പ കണ്ടില്ലേ ആഹ് കഴിഞ്ഞ വർഷോ അതിന് മുന്നത്തെ ത്ത വർഷാന്ന് അറിയില്ല ഒരു കുട്ടിക്ക് ഫുൾ പ്ലസ് കിട്ടയിട്ട് ആഹ് സീറ്റ് കി കിട്ടയില്ലാന്നുള്ള
ആഹ് അതെന്താന്ന് വെച്ചാല് എല്ലാ കുട്ടികൾക്കും ഫുൾ എ പ്ലസ് ആകുമ്പോ അവിടെ സീറ്റിനും ബുദ്ധിമുട്ട് വരെല്ലേ അത്രയും സ്റ്റുഡൻസിന് കൊടുക്കണ്ടേ അവര് ആഹ് ഞാൻ പിന്നെ വിളിക്കാട്ടോ
ആ ഓക്കേ ഓക്കേ